ഹലോ
ഹലോ
ആ കേൾക്കണില്ലേ
ഓ കേൾക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷം
എന്തൊക്കെ നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ആ ആ ഉച്ച ച്ചറക്കത്തിലാ?
ഓറങ്ങൊന്നുല്ല കൊറച്ചേരം കെടക്കും ഉറക്കൊന്നുംല്ല ഉച്ചക്ക് ഒറങ്ങിയ പിന്നെ രാത്രി ഉറക്കം വരാൻ താമസാ
ആഹ് അങ്ങനെ അത് ചെലർക്ക് അതെല്ലാർക്കും ഇല്ല ചെലർക്കേ ഒള്ളൂ തെല്ലാർ
ഫോണ് കളിച്ച് ഉം ൻകൊറക്കേല്ല അല്ലേ തന്നെ രാത്രി ഒറക്കില്ല
ആ ഇനിപ്പോ ഫോണില് ഒറ ഇന്നി നേരം കളയണ്ടല്ലോ ഫോണുണ്ടല്ലോ മ്മളെ കയ്യിലൊക്കെ
അല്ല എന്ത് വേണേലും കാണ കാണും ചെയ്യാ
അതെടുത്താ നിന്നെ നേരം പോണതറീല്ല
ആഹ് ആഹ് പിന്നെന്തൊക്കെ ഫുഡ് കഴിച്ചോ ഓ ഫുഡൊക്കെ കഴ്ച്ച് നിങ്ങളോ
ആഹ് കഴിച്ചു
ഉം
സൺഡേ അല്ലേ സ്പെഷ്യലുണ്ടോ
ലൊന്നുല്ല വെള്ളി ഫ്രൈഡേ ണ്ടാക്കും സൺ‌ഡേ ഉണ്ടാക്കൂല
കുട്ടികളൊക്കല്ലേ
ഓ എനിക്കൊരാളുണ്ട്
ആ വല്യ വല്യ
വല്യത് മൂന്നിലാണ് എട്ട് വയസ്സായി നിങ്ങൾക്കോ
എനിക്ക് മൂന്നാളുണ്ട് ഞാൻ പ്പ ബസ് ഫ്യൂചറ്ക്കാണ്
ഓ അത് ശരി മ്മാക്ക് വലുതൊക്കെ ഇവിടെയെന്തായി കളിക്കാൻ പോയ
ഇല്ല ഇവിടണ്ട് ഒരു നാല് നാലാം ക്ലാസ് ലാണ് വല്ത് ആ
ഇന്നിപ്പോ ലീവ് ആണ്
ആ ഇന്ന് ലീവാണ് ഉം ഓറ് ഉണ്ടായ ഫോണൊന്നും കിട്ടൂല പിന്നെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോന്ന് വാങ്ങിക്കുമ്പഴളാണ് കിട്ട് ട്ടൊള്ളു എന്റെ രണ്ടാമത്തെ ഫോണ് ഞാൻ എടുത്താ അത് ചോയിച്ച് നോലോൽയ്ച്ച് അങ്ങനെയാ
ആഹ
ഫോണ് വല്ലാ കൊടുക്കില്ല ടിവിയിലൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും ഫോണ് കണ്ണിന് കേട
ആഹ ശരി ഫോണിന്റെ കാട്ടും നല്ല ടി വി തന്നെയാണ് അടുത്തിരുന്ന് കാണല്ലേ ആ ഫോണ് ആകുമ്പോ നമ്മള അടുത്ത് ച്ച്
പിന്നെന്തൊക്കെയ കൃഷിയൊക്കെ ഇണ്ടോ വീട്ടില്
ഇല്ലല്ല കൃഷിയൊന്നൂല്ല അയിതിനുള്ള സ്ഥലംന്നുല്ല നമ്മള് മുറ്റം വീട് മുറ്റം അത്രേ ഉള്ളൂ
ആദ് പിന്നെ ഇണ്ട് ഞങ്ങൾക്ക് മു ചെറിയ വാഴ തെങ്ങ് പൂള അങ്ങനെയുള്ളക്കെയെ ഒള്ളൂ വല്ലാതെ ഇല്ല മഞ്ഞള് അങ്ങനെ തോന്നത് അല്ലാ വല്യ വല്ല്യ കൃഷി എന്നാ മത്തന് ചെരങ്ങ വെണ്ട ആ കുമ്പളം അങ്ങനെയൊക്കെ എൻ്റെ ഫ ഹസ്ബൻഡിൻ്റെ ഫാദറിൽനിന്ന് ണ്ടായതിന് ഇപോ അവരു ല്ലപോലും ഇപ്പം കൊറോണന്റെ ആ സീസണില് അങ്ങനെ മരിച്ച് അപ്പോ ഓലുണ്ടായപ്പോ ഓലൊക്കെ ഉണ്ടാക്കറി അലുണ്ടാക്കിയാ നല്ലപോലെ കൃഷി ഉണ്ടായും ചെയ്തിനി
ആഹ ആ
ഇത്ര വാണ്ടില്ലെയ്നി ഇപ്പൊ പിന്നെ എന്തെങ്കിലൊക്കെ നഞ്ച് ഇപ്പോ ഇപ്പൊ കറി വെക്കാൻ നോക്കുമ്പോൾ ഒന്നുല്ല കടേക്ക് പോവൽ നിർബന്ധ ഐക്കാരം അങ്ങനെയൊക്കെറതാ വീട്ട ഇണ്ടെങ്കി നമുക്ക് അത് എടുത്തന്ന് വെച്ചാൽ മതിയല്ലോ
ആഹ ആഹ് വീട്ടില ഇണ്ടാവുമ്പോ നമ്മുക്ക് വേണ്ടി വരണ്ട
ഉം ഉം
നമ്മളെ വീട്ടില ഇണ്ടാമ്മ നമ്മക്ക അയിന്
ആതാണ് ആതാ വാണ്ടി വരൂല അതെ കണ്ണുണ്ടാ ഉമ്പോ കണ്ണിന്റെ വില അറിയില്ലാരണം പോലെയാണ്
മോനാണ് ഇതുവരെ ഓന്റെ കയ്യിൽ നും പോണം ഇപ്പ വാങ്ങിയതാണ് ഉച്ച ഒക്കൊന്ന് ഉറങ്ങിക്കൊന്നാ അ
ഇല്ല ഉ അങ്ങനെ തന്നെയാണ് ഉറങ്ങല ഉറങ്ങിയ ഒരു നേരം കയ്യില ഫോണ് കണ്ടിട്ട് പിന്നെ എത്ര വേണെങ്കിലും ഒരു നേരം കഴിച്ചു
ഉം അതാണ്
പിന്നെ എന്ത.
ചെടികളൊക്കെ ഉണ്ടോ വീ പിന്നെ
ചെടി അങ്ങനെയൊന്നുല്ല ആദ്യ ഒക്കെ ഇണ്ടായിനി എന്റെ സ്വന്തം വീട്ടില് ഞാനെന്നെ ഞാനാദ്യം എന്റെ രണ്ടാമത്തെ മോനെ ഞാൻ പ്രസവിച്ച എടുക്കാൻ വേണ്ട അന്ന് ഈ പുല്ല് മാതിലല്ലാ ചെടി ഉണ്ടല്ലോ നമ്മളെറ ഇറയത്തൊക്കെ
ആഹ
ഇതാക്കി നല്ല പോലെ ഉണ്ടായും ചെയ്തിന് ഞാൻ വന്നപ്പോത്തന് അത് ഉണങ്ങി പോ
അത്ചെആഹ ചെടിആയാലും വേണം ഞമ്മള് നോക്കാന് മക്കളെ നോക്കും പോലെ നോക്കണം
അയലക്കത്ത്ള്ളോലക്കെ പറ ജ് ഇല്ലാത്തന്ന് ഇതിമ്മ നല്ല പോലെ പൂവിട്ടീഞ്ഞി ഞാ വന്നപ്പോതിനന് അതെ ഒണങ്ങി പോയി വീട്ടില് ഞാനില്ലെങ്കി പിന്നെ അട ആൾണ്ടാവൂല ഹസ്ബൻഡ് ഇണ്ട് ഓല വന്ന് പോയി നി ക്കുംന്ന അല്ലാതെ അയ്മക്കൊന്നും വല്ലാതെ മെയിന്റെയ്യൂല
ആഹ അതന്നെ
പിന്നെ നഞമ്മള് വേണം പിന്നെ എന്റെ നാത്തുവിന്റെ ഹസ്ബൻഡ് ഇതേപോലെ ചെടിനോട് ടൊക്കെ നല്ല താത്പര്യങ്ങളാണ് ഓ എവിടെ ചെടി കണ്ടാലും കൊണ്ടുവരും ചെയ്യും ചെടി നനക്കാനെ ഓലായ സമയക്കൂല
ഉം ഉം
ഇപ്പ എന്താണ് നനക്കലേ ഏ അങ്ങനെ നല്ലപോലെ കൊണ്ടെടുക്കണം അങ്ങനെല്ലാ ആണുങ്ങളുണ്ട് അറി- ഞാൻ - എവിടെ ചെടി കണ്ടാലും കൊണ്ട വരാതെ-
ആഹ ആഹ്
അധികം ഈ കടലാസ് പോവാണ് അത് രസ
ആഹ അതെല്ലാം രസമാണ് ഈ മഴയായിപ്പോ ഒന്നും രസം ചെല്ലട്ടോ നക്ക ഒരു പൂവൊക്കെ വെള്ള റേറ്റ് ഭംഗിയില്ല കാണാം
അല്ലതായ അ വെള്ള കളർ മാതി നിര പച്ച കളർ വ
ആഹ ചെടികളൊക്കെ എനിക്ക് ചെടി നല്ല ഇഷ്ടമാണ് ഞാൻപ്പ ചട്ടിയൊക്കെ വാങ്ങി ചെടി വെച്ച് പിടിക്കണള്ളോ വേനൽക്കാല- അതാവോ നമ്മള് നനച്ച കൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കുംല്ല
ആ മഴ ഇതാലേ ഒരുമാതിരി പത്ത് മണിച്ചെടി ഉണ്ടായി നല്ല പല കളർ ില്ല സയ്്സിന്റെറെ അടുത്ത്ണ്ടായിന് അതൊക്കെ ഈ മഴ പെയ്തല് മഴയന്റയ് കഴിഞ്ഞ മഴക്കാലത്താണ് അത് അങ്ങനെ ആയിക്കാണ്ട്
ഉ ആഹ അങ്ങനെ ആവയാണ്
എണ്ട സേഫ നല്ല പല കളറിലും വരുന്ന സൈസ്സ് ഉണ്ടാവും.
പറയുമ്പോവീടിന്റെ സൈഡക്കെ ഇടു
അത് വെയിലും വേണം മഴ വാണ അങ്ങനെ മഴ നല്ലതു പോലെ തട്ടിയാൽ ഏത് ചെടിം കേട് വെരും
വെയിലും വെയില് വാണം പ്പൊ വെയിലില്ലല്ലോ ഇന്ന് എന്താവടെ മഴ ഉ ണ്ടോ വെയിലോ
മഴയല്ല മഴയില്ല വെയി ലുല്ല അങ്ങനെള്ള ഒരു കാലാവസ്ഥണ് ജൂൺ ആ ജൂണ് ഫസ്റ്റിലൊക്കെ നല്ല മഴ
ആ
നല്ല മഴ ഒരു രണ്ട് മൂന്നീസം നല്ല മഴ പൊറത്തിറങ്ങാൻ വയ്യാത്തെ
ആ ആ ആ അതെ അതെ
ആ ഇങ്ങനെ തന്നെണ് ഡ്രസ്സ് കാറ്റട്ടി ഒണങ്ങിയത് രാവിലെയൊക്കെ തിരുമ്മിയാല് ഒണങ്ങും പിന്നെതിരുമ്പിയാഉണങ്ങ
വെയില് ത ട്ട് ഒണങ്ണെ സുഖം കി
ആ അതാണ് മെഷീനില്ഇട്ടിട്ടും കാര
ഞാൻ മെഷീനിൽ ഇട്ടാണ്ടൊന്ന് ആ മെഷീനി ഇട്ടാണ്ട ഒന്ന് പുറത്ത് ടല ന്നാത്തെന്നെ ഒരു ഒണങ്ങൂല്ല ഒരു സുഖം ഉണ്ടാവില്ല നമ്മളആ വെയില് തട്ടി ഒണങ്ങനെ സുഖോന്നും കി
അല്ലെങ്കിൽ മഴക്കാലത്തിലെ ഡ്രസ്സ് ഒരു തണുപ്പാണല്ലോ
ഫാന്ഇട്ടെച്ചാലൊക്കെ
ഫാനൊക്ക്ട്ടാ വെറുതേണ്
ആ
പിന്നെ വീട്ടില് ഉമ്മ ബാപ്പയും ഉമ്മ ഉപ്പയെക്കെ ഉണ്ടോ
ഇല്ല ഞാനും മോനും ഒറ്റക്കാണിപ്പം ഞങ്ങൾക്ക് താമസിച്ചിട്ട് ഒരു വർഷം ആവ്ണൊള്ളു
ഹസ് ഹസ്ബന്റ്നാട്ടിലില്ല നിങ്ങള് സ്വ രാത്രി ക്കെ
ആഹ ഒറ്റക്ക് വക്കും അല്ലാതെ ആര കിട്ട എന്നും പേടിക്ക് ഇത് രണ്ട് ദിവസം ആ ചേലായ പേടില്ല മ നമ്മളിങ്ങനെ ആളെ വിളിച്ചാ പിന്നെ കൊറ്റക്കക്ക കയ്യൂല്ല ഇത് ഇപ്പൊ രണ്ട് ത്തിന് പോയതാണെങ്കിൽ ആരെങ്കിലും വിളിക്ക ക്ക അല്ലെങ്കി എങ്ങോട്ടെങ്കിലും പോവ ചെയ്യാ ഇത് ഇനി വൺ ഇയർ ടു ഇയറൊക്കെആയിട്ടേ വരുള്ളൂ അപ്പം പിന്നെ നമ്മള് കാര്യം എടങ്ങാറാക്കിട്ട് കാര്യ
ആഹ അ പിന്നെപ്പോ പണ്ടൊക്കെ ഈ ബാത്റൂമ് ഒക്കെ
ആഹ പൊറത്തിറങ്ങേണ്ട ആവശ്യല്ലല്ലോ കൊടുത്താഗത്ത് പത്ത് കയറ പിന്നെ മദ്രസ് പോകവാൻ ടൈമിലാണ് വാ പുറത്തേക്ക് രാവിലെ ഏഴ് മണി ഏകരാവുമ്പ പിന്നെ എല്ലാ അകത്തന്നെല്ലേ
ല്ലതുകൊണ്ട് ഞമ്മക്ക് വീട്ടിൽ ആരും ഇല്ലാത്തൊണ്ട് പണികളൊക്കെ കുറവേ
ആഹ ചെലപ്പോ ചോറ് വെക്കും ചെലപ്പോ കഞ്ഞി വെക്കും ചിലപ്പോ രാവിലെ ചായക്ക്‌ എന്താണ ഉണ്ടാക്കി അതന്നെ ആയിരിക്കും ഉച്ചക്കും
അവരൊക്കെണ്ടാവ
ആഹ അതാണ് ആണുങ്ങൾ ഉണ്ടാവ്മ്പേ പിന്നെ എന്തായാലും ഉണ്ടാക്ക നിർബന്ധം മൂപ്പര് ഇപ്പ പോയി ആറു മാസമായി ഇവിടെണ്ടായി അപ്പ
ആഹ അതാണ് അത് എല്ലാരും പറഞ്ഞേക്കാം ഇനിയിപ്പോ ഹസ്ബന്റ നാട്ട് അതൊക്കെ വ വന്നാല്
ആ ഒഴിവ്ണ്ടാവൂല്ല ശരിയാണ് ഒഴിവ്ണ്ടാവില്ല അവക്കെല്ലാം വേണ്ട രാവിലെ ചായ
ആഹ കടിയും വേണ്ടി വരും കറിയും വേണ്ടി വരും നമ്മളൊക്കൊണെങ്കി ഒരു കടി മാത്രം
ആ ഞാനിപ്പോ ദോശൊക്കെ ചൂട് കൊടുക്കേണ്ടിതിന്ന ക വാണ്ടാ
ആ മോന് പറ്റുയിക്കും
ആ ചിലപ്പോതുന്നു ഓനി അധികം സ്കൂൾക്ക് പോകൻ നേരം കഞ്ഞി വെക്കല ചായക്കടിയൊന്നും വല്ലാതോന് വാണ്ടാ കഞ്ഞിയാണ് വല്ല്യ
ആ അതുകൊണ്ട് കൊഴപ്പല്ല കഞ്ഞി കുടിക്കണ ഞാൻ ഞന്റെ മോൾക്കാ അതെമതി സ്കൂക്കോക്പോ കഞ്ഞിയൊട്ക രാവിലെ കൊട്ത്ത വല്ലാ തിന്നൂല
ആ രാവിലെ മദ്രസ്കോവുമ്പൊ എന്ത് കടിണ്ടാ കിലോന് വേണ്ട ചായ വെള്ളം ഒരു ഗ്ലാസ്സാണ് കുട് ഓ എന്ത് കടിയായാലും ഓന് വേണ്ട പിന്നെ മദ്രാസ് വിട്ട് വരുമ്പോ കഞ്ഞി കുട്ച്ച് സ്കൂള് പോവും
ഗവമെന്റ് സ്കൂ ളതോ പ്രൈവറ്റോ
ന്റന്നെ വടെ അടുത്തന്നെ രണ്ട് മൂന്ന് വീ ദപ്പറത്ത
ഏ അത്രള്ളൂ ഞങ്ങൾക്കൊക്കെ സ്കൂൾക്ക് ബസ്സ്ല് പോക
ലാവുമ്പോ ബസ്സ്ലേനി പ്പൊ പിന്നെ വീടട്ത്ത് മാറിയത് സ്കൂളിന്റെ കുറച്ച് ചെടുത്തായിറ്റ
ആആ മദ്രാസോ
തന്നെ സ്കോളാണ് ഏറ്റവും അടുത്ത് മ
ഏ ഞങ്ങൾക്ക് രണ്ടും ദൂരംന്നെ അതടുത്തണ്ടായാലും ഒരു സുഖം വേറെന്നെ
നാല് വരേ ഉള്ളു സ്കൂളൊക്കെ ഇനിയിപ്പോ നാല് കഴിഞ്ഞ മൂന്നില ത്തി ഒരു വർഷം കൂടി ഇവിടെ ഇണ്ടാവും പിന്നെയക്കെ ദൂരാണ്
പിന്നെ സ്വന്തം വീട്ട്ന്ന് ഞങ്ങക്ക് സ്കൂളും മദ്രസും ഒന്നും വലിയ കുഴപ്പമില്ലാതെ പോണ് ഞങ്ങളൊക്കെ നടന്ന തന്നെ പോകല് പക്ഷെ ന്റെ മൊ മ്മോൾക്കൊക്കെസ് കൂക് പോണെങ്കിൽ ബസ്സില് പോക
ബസ്സ് എല്ലാം പ മുമ്പോടെ വരും റോഡിനും സൈഡ
ബസ്സിന് തന്നെ ഒന്നണ്ട ഇറങ്ങണം റോഡിന് സൈഡ ചെറിയ പോക്കറ്റ് റോഡാണ്
ആ ആ ഇവിടെ അങ്ങനെത്തന്നെ
അപ്പൊ നന്ന മുന്നി ഒന്നണങ്ങ ഇറങ്ങണം ഒന്നേ ഒരു രണ്ട വീട് പ്പൊറത്തക്ക് ബസ് വര
ആ ആ വേറെ
വേറെ എന്താ എന്നാ ശരി ന്നാ ഒക്കെന്നാ